കാണോ ആ ആ കേൾക്കണ്ട് ഭക്ഷണം കയിച്ചോ
ആ ഭക്ഷണം കഴിച്ച് പൊറത്ത് ഇങ്ങന ഇരിക്ക്ആ വെറുതെ എങ്ങനെ ഇരിക്കാ ഇന്ന് ത്താം പോവ്വാ വൈകുന്നേരന്നൊക്കെ പറഞ്ഞേന് അപ്പൊ അയിന് പോവാം വേണ്ടി ഗ്രൂപ്പിലിങ്ങനെ ചർച്ചേണ് ഞങ്ങൾക്കയൽവാസി ഗ്രൂ ഗ്രൂപ്പ് ഉണ്ട് രേബർഹുഡ് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഇണ്ട് അപ്പൊ അയിലൊരു ചർച്ചയാണ് ഇങ്ങനെ ഞാ അയൽവാസികള് ഞങ്ങള് വൈകുന്നേരക്കാവുമ്പൊ വെറുതെ ഇങ്ങനെ ചെലപ്പോ ഞങ്ങള് എറങ്ങും ഈ പ്പാടത്തൂടൊക്കെ ഒന്നിങ്ങനെ പോയി നടന്നിങ്ങനെ പോയി ഒരു വീഡിയൊക്കെ എടുത്ത്
ആണേ എഹ്
പറഞ്ഞൂന്നൊക്കെ പറഞ്ഞ് തട്ടി കൊട്ടി അങ്ങോട്ട് തട്ടി അങ്ങനെയൊക്കെ പോവും അങ്ങനെയൊക്കെ എങ്ങള് എല്ലാരോടും പോവലുണ്ട് ഉച്ചാവുമ്പ തന്നെ ഇന്നലെന്നെ വിളിച്ചീന്ന് അപ്പൊ ഇന്നല നോമ്പ്ണ്ടായപ്പ ഞാൻ പറഞ്ഞ ഇന്ന് ഞാനില്ല്യാ ഉറപ്പന്ന് ഞാ നോമ്പ് ക്കാ ഇന്നതാണെന്ന് ചവിടിക്കായി കൊറെേ ആയിലെ വിളിക്കൻ തൊടങ്ങീട്ട് ഇനിപ്പൊ ആരെങ്കിലും ഒരാൾ മരിച്ചാ പോയീലേന്നൊക്ക് പറയാങ്ങള് അപ്പ ഇന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് സമയം ഇങ്ങനെ വെയ് മൂന്നേര് പൂട്ടി വരും ഓന് വന്നീനേഷം പോവാന്നൊക്കെ വിചാരിച്ചിരിക്കാ എവിടെക്കെങ്കിലൊക്കെക്കെ പോയിറ്റ് ഇതിനെടക്ക് ഞാനും തൊട്ടപ്പുറത്തുള്ള ഒരു താത്ത ഒറ്റക്ക് പോയി ഞങ്ങള് പോയിറ്റ് അൽഫാമ് ജ്യൂസ് അതൊകുടിച്ച് പോരും അപ്പൊ ആരെല്ലൊരാള് ബില്ലടക്കും കോം പിന്നെ പോണീ അങ്ങനെ ചെയ്യും അല്ലെങ്കി എല്ലാരും കൂടി എടുക്കും കൊറെ ട്ടെണ്ടെങ്കി അങ്ങള് വീതിച്ചെടുക്കും എല്ലാരും കൂടെ അപ്പൊ ഇന്ന് പോവാന്നൊക്കെ പറയണ് അപ്പൊ അയിനുള്ള പ്ലാനിംഗാണ് പ്ലാനിങ് ഏ പ്ലാനിങ് ഫ്ലോ പാവ്വു ഓക്കാനേ അല്ലെങ്കിന്റെ മുത്തച്ഛന്റൊടുക്ക് പൂവ്വാണാന്ന് പറയും പോണില്ലെങ്കി ഇച്ച് വേറെ വയിക്ക് പോവാണ്ട് പറയ്യാ
ആ ഏ
ഏയ് അങ്ങനൊക്കെ ഇണ്ട് അങ്ങനൊക്കെ പോണം അപ്പൊളാ രസൊള്ളു അൽവാസികളെ ജെയ ബന്ധണ്ടാ
ആ അ ഞമക്ക് അയൽവാസികളില്ലേ ഒക്കെ കുടുംബക്കാരാ. ഒക്കെ എളാപ്പാ മൂത്താപ്പാ. ഉം ഞങ്ങള് ഏരി ഫുള്ളതന്നെ അന്നെ സ്വന്തം ആവണന്നില്ലല്ലോ എടെങ്കിലൊരു ഒരു വാലുമല ഒരറ്റം. നമ്മളവിടൊക്കെ ആഹ് അങ്ങന പ്പ അയൽവാസികൾ ന്നതിൽ നമ്മക്ക് ഒന്നൂല്ല. അതാവുമ്പോ കുറച്ചൊക്കൊരു ഇതുണ്ടാവും ഇത്പ്പോ കുടബക്കാരല്ലേ.
ആ ഇത് ഞങ്ങള് ഞങ്ങള് ഗ്രൂപ്പില് എല്ലാം പറയും എന്നിട്ട് ഞങ്ങള് പറീം. നമ്മള് പറയണന്ന് കാര്യ അല്ലെ ഞങ്ങങ്ങള് പറലാണ് നമ്മള് കാര്യയാക്കി എടുത്ത അതിനന് ഒഴിവ്ണ്ടാവുള്ളു. നമ്മള അങ്ങോട്ടും ഇങ്ങോട്ടെ ങ്ങനെ പറയലോ ഒരാൾ അങ്ങനെ ട്രോൾ ചെയ്തൊക്കെ പറീം. അപ്പൊ ആരു ആരും സീരിയസ് ആയി എടുക്കര്ത്.
ആഹ് അത് നമ്മള എന്തൊക്കെയ ഒരു രൂപ്പ പലേത്.
ആഹ് ഇപ്പ എങ്ങനെ പറേ ഇവിടൻ ഭയമല്ല അപ്പുറത്തൊരാക്കില്ലേ ഇപ്പുറത്ത ഒരാവത്തിക്കണ്ടേ നിങ്ങക്ക ഒന്ന് പേടിച്ചാലേ മേ അങ്ങെ ചോദിക്കാതെ പോയാ മതി നിങ്ങ നിങ്ങള അമ്മൈമാരോട് ചോദിച്ച ന്റെ അമ്മയ്മണ്ട്ടത്തക്കെ പറയണേ അപ്പൊഞമ്മളെ അമ്മയിമാ ഇവിടെ കൊടന്നാക്കികളാ നമുക്ക് ഇവിടെ പൂട്ടിടന്നൊക്കെ പറയാ അങ്ങനെ രസം പറയണണേ അപ്പൊ അവള് പറയാ ആഹ് ഓളൊറ്റക്കാണെയ് തറവാട്ടിലാണ് പോലും ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെയാണ് തറവാട്ടില് അപ്പൊ പിന്നെ മറ്റൊരു ഏട്ടന്മാര് രണ്ടോളും പൊയിക്കണ്. ഇപ്പുറത്തുള്ള ഏഹ് മ്മ മരിച്ചിട്ട് ഏഴ് വർഷയി ഇപ്പള്ളൂ. ങ്ങക്ക് പിന്നെങ്ങനെ പോണീനോ വർന്നീനോ ഒുരു പ്രശ് ഞൻ സമയത്തിന് ഞാൻ വരും എ അറിയപ്പ കയ്യില് പോയാലും കയ്ൽ ഇതിണ്ടിന്ന പോവൂല സമയവുമ്പത്തുന്നള് എ കുട്ടിയേളെ കൊണ്ടല്ലേ. ഏ ഇവിടെയൊക്കെ ഇഷ്ടാണ് അങ്ങനത്ത കൊഴപ്പൊന്നുല്ല. പ്പാന്റെ കാര്യങ്ങള് ചെയ്ത്കൊടുക്കുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മള് ചെയ്യന് പോണീന് കുഴപ്പങ്ങളൊന്നുല്ല അയ്ൻ.
എ പിന ഭർത്താവിനന്നും കൊയപ്പുണ്ടവൂലട്ടോ പിന്നെ മുതച്ച്ചിയെൾ വളച്ചാ എല്ലാർക്കും ഒഴിഞ് കിട്ടണം ഒഴിവ് കിട്ടാണ് നമ്മൾ ശ്രമിച്ചാലൊക്കെ നടക്കും ടൂറ് എപ്പഴെ അയിന് കഴിഞ്ഞ പ്രാവശ്യം പോണംന്ന് ആ പോവലുണ്ട് അപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും പ്രസവത്തിന്റെ ഇത് വരൂ.
ആഹ് അങ്ങനെയൊക്കെണ്ടാവും ഏതേലും എല്ലാർക്കും പറ്റീട്ട് ഒരിക്കലും പോവാൻ കൂടൂല.
ആ അങ്ങനെ ഞങ്ങള് വേറെ ആഹ്. അപ്പൊ അങ്ങനെ നിന്ന പോവാൻ നിന്നിന് ഞങ്ങള് അപ്പൊ അപ്പൊ ത്തിന്റെ മോള് പ്രസവത്തിന്റെ ടൈം ആയ പറഞ് ഞാൻ ഓള് പറഞ് ഇൻക്കു കൂടണന്ന് പറയ്മ്പൊ നമുക്ക് മക്കളല്ലേ ആഹ് നിരസിക്കാൻപറ്റില്ലല്ലോ. അങ്ങനെ പോയില്ലപ്പൊ ഓളെ കുട്ടിക്ക് എട്ട് മാസായ്‌ ഇത് വരെ പിന്നെയിമക്ക് പോയില്ല.
ഏഹ് അത് ശരി
അങ്ങനെ നിക്കുവ പിന്നെ ഒറ്റായിട്ടോ അങ്ങനെങ്ട്ട് പോവല് ല്ല കാരണം അതിന് വണ്ടി ഒട്ടാൻ അറിയ ബൈക്ക് മാത്രെ ഓട്ടൊള്ളൂ
ഏഹ്
ആ അപ്പൊ കറൊന്നു ഒട്ടൂല അപ്പൊ മൂന്ന് മക്കളും ഞാനും അതൊക്കെ ലെല്ലേ ആ ബൈക്ക ബൈട്ട പറ്റ റ്റൂല ടുക്കും പോവാങ്കയ്യുലപ്പ ഇ
ഈ കാറന്നെ ഒൽക്ക് പഠിചൂടെ പഠിക്കാൻ ആഗ്രഹല്ല?
പഠിക്കാനൊക്കെ വിട്ടിട്ട് എൻറെ അനിയനോ അതും കൂടിയാണ് പഠിച പഠിക്കാൻ പോയ് വേറെ സ്നേഹിതൻ സ്നേഹതനും പഠിച്ച് ന്റെ അനിയനും പഠിച് ഇത് പഠിച്ചില്ല താല്പര്യല്ല്യ
ആ അതോണ്ടാണത് പഠിക്കാത്തത് ഞാനെക്കേവിടെ ലൈസൻസ് ഇട്ത്ത്ക്ക കാറ്ൻ്റെ ഇട്ത്ത്ക്ണ് പക്ഷെ കാറങ്ങോട്ട് എറക്കലില്ല ലൈസൻസ് ഇട്ത്തപ്പോ അമ്മക്ക് ഒന്നിനും കൊടു ത്തപ്പ രണ്ടും ആണ്ട് കൊടുത്തുന്നാ കാറ് എപ്ലേലൊക്കൊന്ന് മൂപ്പര് പൊർത്തർക്കി തര്ണം ഞങ്ങ ക്ക് വ്ടെ രണ്ട് മതില് അപ്പറുംഇപ്പറും വീടിന്റെ മതിലാള് ള്ളോണ്ട് ഞങ്ങക്കൊരു എട്ടടി വയ്യെ ഇവടൊള്ളു പക്ഷെഐല വണ്ടി എറക്കാ കൊർച്ച് ബുദ്ധിമുട്ട അറിണോൽക്ക് മാത്രേ പെട്ടെന്ന് കയ്യുള്ളൂ നമ്മളെക്കായാ മതില്ട്ച്ച് പോയി ണ്ടാവുന്നറ്യ പിന്നെ ആ താത്ത ഇന്നോട് പറഞ്ഞ്ണ് ഇജ് എറ ക്കിക്കൊ ധൈര്യമായിട്ടറക്കികടി ഇജ് മതില് പൊളിഞ്ഞ ഇജ് പുതിയ മതില് പട് ത്തന്നാ മതിർഞ്ഞ്ണ് അപ്പൊ ഞാൻ പറയാ ആ ഇങ്ങളെ തൊള്ള എപ്പളാ ഫലിക്ക്ണാവോ ഞാ ണ്ണിലെന്ന് പുതിയാപ്പൾനെ കൊണ്ട് പൊർത്ത്ക്കെർകിച്ച്ട്ട് രാത്രിക്കെ ഞാന് മറക്കാത്ക്കാന്ങ്ങനെ ഓട്ടും പക്ഷെ സ്ഥിരായി പകല് ഇറക്കി പഠിച്ചിട്ടില്ല ഇവിട്ന്ന്ങ്ങട്ട് കൊർച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചാലന്തച്ചാല് അവനാൻ്റെ മൈക്കന്നെ ഞാന് മറ്റ ഒരു ഫോട്ടോ സ്റ്റാൻ എടുക്കാ വരെ ഞൻ ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിച്ചില്ലേ അല്ലെങ്കിൽ എന്റെ കുട്ടിനെ ഏൽപ്പിച്ചലേനി ഇപ്പൊ ഞാനൊന്നിനും വിൾച്ചലില്ല ഉപ്പന്റെ കാര്യങ്ങക്കെക്കെ ബൈക്ക്മല് രണ്ട് കുട്യളെച്ച് പോകാലൊ ഐലേറെല്ലമ്മക്ക് കൊണ്ടോവാന് ഇതില്ലാത്തെ അപ്പോ രണ്ടാളെ ബേക്ക് ഒരാളെ മുന്നില് വെച്ചിട്ടൊക്കെ ഞാ അങ്ങൻത്തെ കാര്യങ്ങക്കൊക്കെ പോകും
ഏ ഞാൻ വണ്ടോടിക്യല പഠിക്കാൻ പോയി ഒരു നാലുസൊക്കെ പോയി അപ്പഴാണ് ഈ മൻ്റത് വന്നത് ഐല് അത് നിർത്തി ആ അതില് അതും നിർത്തി ഇപ്പൊ തൊടങ്ങിയപ്പോ ഐനും പഠിപ്പിക്കണം എന്നുള്ളത്ങ്ങനെ ഇണ്ടായി നമ്മള് പോയി പിന്നവിടെവിടൊക്കെ സ്റ്റേഡിയങ്ങള് അതുപലൊക്കെണ്ട് ഞങ്ങളവിടൊക്കെ ഗവൺമെന്റിന്റെ സ്ഥലങ്ങളാണ് അപ്പൊ അപ്പ അവിടൊക്കേ ഒഴിവുകള്ണ്ടാവല്ലോ അപ്പളാണ് മഴകള് മഴങ്ങനെ ഫസ്റ്റിലെ മഴന്റെ അതിലേനി ഈ മെയ് ലാസ്റ്റ് ആ ടൈമിലേനി അപ്പൊ അത് നിന്ന് ഇപ്പൊ ഫുള്ള് പിന്നെ ആ ഭാത്ത്ക്ക് പോയി ട്ടില്യ പഠിച്ചേനി പഠിച്ചൊരു ഒര് ആ ച്ചൊരു ലെവലത്തീനി അപ്പമ്മക്ക് ലെവലൊന്ന് കൂടുമ്പോ നമ്മക്കൊന്ന് വണ്ടിഓട്ടാൻ അറില്ലോ അപ്പൊ മർഞ്ഞെട്ടി വികും അപ്പപിന്നെ അത് പറിം ഇഞ്ഞാണ് വീ ഴല് ഇദരെ ജ് ഉം
ഏ അത്ണ്ടാ അതില്ലാത്ത കൊറേ ആ ൾക്കാരവിടെ വന്നിട്ട് ഉന്തി ഉന്തി ഫസ്റ്റൊക്കെ ഓൽക്കൊര് നൂറ് നൂറ്റ്യയ്മ്പൊർപ്യ കൊറേ ദിവസം ചെലവാക്കണം ദിവസം നൂറൊക്കെണ്ടല്ലോ അപ്പം ഉന്തി ഉന്തി ഉന്തി പഠിക്ക ക്കും പിന്നെ ഒറ്റക്കാലെച്ച് മെല്ലെ മെല്ലെ ഇങ്ങനോട്യോക്കും പിന്നെ രണ്ടാലെ ച്ച് അങ്ങനെ പഠിച്ചെട്ത്ത് പക്ഷെ കാലും ഓല സൈഡൊക്കെ വണ്ടിന്റെ ഓരോ കുറ്റി കുത്തീട്ട് പൊള്ളി മുറ്യായൊക്കെ ചെയ്ത്ക്ണ് ഓൽക്കൊക്കെ
ആഹ് അതന്നെ ഇത് പറിം അന്റെ ഊരൊന്ന് ഒർക്യാണ്ട്റിം ഞാനിങ്ങനെ തോണി തോയിണ മാതിരി
അങ്ങൻ തന്നെ എല്ലാരും പഠിക്കല് ആരപ്പ അറിഞ്ഞിട്ട് ഞാൻ ഇൻക്ക് ആദ്യെ സൈ ക്ള്ബാലൻസ്ണ്ട് പിന്നെ ഞാനിവിടെ ഈ സ്കൂട്ടി ആദ്യം എറങ്ങിയ ഉടെ ഇവടെ വാങ്ങീക്ണ് അന്നേ ഞാന് മുപ്പര്ത് പൊർത്ത് എറക്യോക്കല്ണ്ട് അന്ന് ഇൻക്കറിയാ പക്ഷെ ലൈസൻസ് ഇട്ടുത്തപ്പോ കൊർച്ചായിട്ടൊള്ളൂ ഇട്ത്തിട്ട്
ഞാനതിനെല്ലാം ബേക്കോട്ടിക്കാ എന്തു ചെയ്യാൻ കഴില്ല അതിന്റെ അനിയത്തി
അതെന്താറിയോ ആ ഒരു മനസ്സില് തോന്നലോണ്ടാ ണ് മനസ്സിന് കയ്യുന്ന് തോന്നി എറങ്ങോക്കി ന്നാ ഇങള്
എല്ലത്തിനും അത് ആ അതുപോലെ ഉ ഒട്ക്കും ഞാൻ പോവൂല ഇനിയിപ്പോ മക്കളെ ചേർത്താനാവട്ടെ എന്തെങ്കി ഫോം എനിക്ക് പേടിയ ഒരു ബാങ്ക്ക്കൊന്നും ഞാൻ പോവൂല ഹെൽത്ത് സെന്റർക് വെരെ ഇൻക്ക് പേട്യാ അങ്ങനെ അപ്പം ഇൻ്റെ അനിയത്യറിം രണ്ടാ രണ്ടാളും എല്ലത്തിനും ഫസ്റ്റാണ് എന്തിനു പോയിക പോകവാണെങ്കിൽ ഇത് പറയും ഇ ഇവിടെ ഇരുന്നിട്ട് ഞൻ അതൊന്ന് പോട്ടെന്ന് പറഞ്ഞട്ട് പോയാല് നീ, വിളിക്കല്ലേ പ്രാർത്ഥിക്കും ഞാാന് കാരണം എനിക്ക് അത്രൊക്കെ ഇതാണ് ഒരു പേരെന്ത്, എഴുതി കൊടുക്കാൻുണ്ടാവുള്ളോ. അപ്പൊ അങ്ങ ആ ശീല അതൊണ്ട് അവ പറൂ ഓലി പറയൂ അളിയനൊക്കെ ണ്ടായിട്ടാണ് അ നക്ക്ല്ലാം ചെയ്ത ന്നിട്ടാണ് റിയും. ഇപ്പം കൊറച്ചൊക്കെ, കൊറച്ചൊക്കെ ഇങ്ങനെ. പോയിത്ത് പോയിത്ത് തുടങ്ങണ്ട. ഉംചേർത്താൻ. ആയലന്തിനും അതാ പോവ. ഇൻക്ക് പേടിയ. ഒരു ബാങ്ക്ക്ക്. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ തന്നെ ഇജി പൊയ്ക്കോ ഇനിയിപ്പോൊ എന്തെങ്കിലും ഇത് ആക്കാന എന്തെങ്കിലും ഏ ഞാൻ, പോകൂലങ്ങൾ വരണ പറി എന്നിട്ട്,. ടൈനും കൂട്ടിയിട്ട് അവനവിടെ പിടിച്ച് നിർത്തിട്ട്. നിർ എക്ക് പേടിനോട് പറ പിടിച്ചു തിന്നൂലന്നെ അന്നെ, പറഞ്ഞട്ട് കാര്യമില്ല അങ്ങനെ ശീലായി പോയേ. അപോല് പറയാ എനിക്ക് ഇമ്മന്റെ ന്റെ മ്മക്ക് ങ്ങനെയാണ്. അപ്പൊ ആ ശീലാണ് അറിയും ആ ആഹ. അപ്പൊ അങ്ങനെയാണ് ഒരു പേടിയാണ് എല്ലാത്തിനോടും. ഹ, ഹ മറ്റുള്മൂന്നാക് ഒരാങ്ങളി, രണ്ട് അഞ്ചത്തിളക്കി, ന്കി അപ്പൊ ഓൽക്ക് രണ്ടാക്കും. ആ ഒരു പ്രയാസല്ലേ ഔടെ പോയാലും എങ്ങനെങ്കും തിരിച്ചെത്തും.
കൈച്ചിലാവോ, കൈച്ചിലാവാൻ, അറിയ ആദ്യം നമ്മള് ഒറ്റക്ക് ഇറങ്ങി പഠി ഞാൻ ഇതേ പോലെ എന്റെപ്പ അങ്ങനത്തെ ഒന്നിനും ഞമ്മളെ ഇറക്കി അവിടെ ഉമ്മാക്ക് പറഞ്ഞ പോര മാക്ക് ഒന്നിനും എല്ലാത്തിനും ഇപ്പൊ സ്കൂളി, മീ മീറ്റിങ്ങിന് വര എല്ലാരന്മാര് വരമ്പും എനിക്കൊ, രാ ഗ്രഹയിനി. ന്നക്കഉമ്മ മീറ്റിങ്ങിന് വന്നങ്കിന് മ്മാ നെയ്ക്കൂല ഇപ്പന്നെ വന്നിട്ട് മ്മാ നയ് ക്കൂലന്നെ അങ്ങനെ ഇപ്പ വന്നിട്ട്മ്മ ഒന്നിനഅറിയില്ലേയി നി, ഷേ, പ്പിന്റെമരണശേഷം, ആണമ്മ ഓരോ കാര്യങ്ങൾക്കെ ഇറങ്ങിട്ടമ്മ, ഇപ്പൊ എല്ലത്തിനും ഉമ്മാന്റെ എല്ലാ കാര്യങ്ങൾക്കുംപ്പമ്മനെ പോകും. ഒരാള ആശ്രയിച്ച്നിക്കൂല. അങ്ങനെ നമ്മള് ഇറങ്ങി ശീലവണം ശീലവാൻ ങ്ങനെ തന്നെ അയ്ക്കാരം, ഉം, പേടിച്ച്
ആദ്യക്കെ, എന്റെമ്മ ഫുള്ള്പോയിനിട്ടോ. ഇപ്പൊ ഗൾഫിലേനി. ഇപ്പപ്പൊ നാട്ടില് ഇ ഇപ്പ എന്ത ഇന്റെ അടുത്തക്ക. നമ്മളെടുത്തൊക്ക ഒന്ന് വരണം ണ്ടെങ്കി ആദ്യപ്പോം മുന്നിട്ട് ഇറങ്ങണം. അതാ. അതാണ് ആഹ അത് പഠിച്ചിക്ക.
ഇവിടെയൊക്കെ നേരെ തിരിച്ചനമ്മള് നമ്മളാണ് ഇറങ്ങലാണ് എന്നാലേ കാര്യം നടക്കുവുള്ളൂ ഞങ്ങളാറങ്ങ.
ഇവിടുന്ന്ന്റെപുതിയാപ്പങ്ങനെ പറയും, ജ്റങ്ങിക്ക് നിന്നോട് എപ്പഴും പറ ചൂടാവും ആണ്ട്, ഇറങ്ങിക്കൂട് എല്ലാത്തിനും കാത്ത നിക്കണ്ട ഞാൻപണിക്ക്പോകണഒരു മനുഷ്യനാന്നൊക്കെ, പറയും എവിടെ. ഏത് തലേെ കൂടി കേയറി ഇറങ്ങിയാ ചിലപ്പോ ഇങ്ങട്ട് റെഡി ആവും
അത്. ചെ ആഹ ശീലവണംന്ന്റിയാം.
ആഹ അതന്നെ. പിന്നെ. ന്നായിക്കോട്ടെ ആ എന്നാ ശരി.